ഏ
ക്ലോ
ഹലോ
ആ കേൾക്ക്ണില്ലേ
ക്ക്ന്ണ്ട്
ആ കേക്കുന്നുണ്ട് എന്താ ഫുഡൊക്കെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ
ഇല്ല ക ഇല്ല കഴിക്കണം
ഏഹ് ആ ഞങ്ങള് കഴിച്ചു കെടന്നു
അതെ മോള് ഉറങ്ങിട്ടില്ലാലെ
കെടന്നിട്ടുള്ളൂ
അതെ
ഞാൻ കൊറെ ആയല്ലോ വിളിച്ചിട്ട് അപ്പൊ ഒന്ന് വിളിക്കട്ടെ വിയാരിച്ച് വിളിച്ചേരുന്നു ഉറങ്ങണേന്റെ മുമ്പ്
മോനേ ഒറങ്ങിയോ അവളൊറങ്ങിയിട്ടില്ല അവളതാ അവിടെണ്ട്
കുട്ടി ഫുൾ ഹ് ചോറുന്നോ?
അവക്ക് അമ്മ കഴിക്കാൻ കൊടുത്തു
അ ആ
ആ ഇവടെ വന്നാ പിന്നെ അങ്ങനെയാണല്ലോ അവൾടെ കാര്യോന്നും നോക്കണ്ട
അതെ പിന്നെ എന്തൊക്കെയ ഇങ്ങൊക്കെ മുടി ക്കോയി ച്ചി ലു ണ്ടോ
ഏ ആ ഡെലിവറിക്ക് ശേഷം നല്ല മുടി കോഴിച്ചില
ഉം നല്ല മുടില്ലാളാ
ആ അത്യാശ്യം മുടി നീളണ്ട് പക്ഷെ ഒട്ടും ഉള്ളില്ല മുടിക്ക്
ഉള്ളില്ലാന്നോ
ഉം നി ട്ട ണ്ട് അത്യാവശ്യം നല്ല നി ട്ട ണ്ട് പക്ഷെ തീരെ ഉള്ളില്ല ഡെലിവറി ക്ക് മുന്നേ നിങ്ങളുണ്ടായിരുന്നു പക്ഷെ ഡെലിവറി കഴിഞ്ഞ ആ ആ ഒക്ക കൊഴിഞ്ഞു പോയി
ഉം ഉം
ഉഹായോ
എന്നിട്ട് ഇപ്പൊ കൊഴിയുണ്ടോ എൻന്റെ മുൂടിയൊക്കെ പെരും കൊഴിച്ചു കൊഴിയുന്നുണ്ട് എന്ത മരുന്ന്ഇഞ് തെ ക്ക ഇല്ലെങ്കി മുട്ടായി പോവും എന്തൂരം കൊഴിച്ചില്ല കൊഴീണ അറിയോ
മുടളാ ചോദിക്ക
ങേ
നിങ്ങ നിക്ക് മുടി ഒഴിച്ചിലുണ്ടോ
ആ നല്ല മുടി കഴിച്ചിലുണ്ടേ അങ്ങനെ പറഞ്ഞു ഇന്റെ മൂടിയൊക്കന്തൂര് കൊഴിച്ചിൽ പോയിണ്ട് മൊട്ട ആകും പറയും ഇങ്ങനെണക്ക് താരൻുണ്ട് ഒന്ന് ഭയങ്കര ചൊറച്ചിലിണ്ട് പേ ഒന്ന് വാർന്നിട്ട് പേനൊന്ന ഇല്ല
ആ ആ താരൻ ഇണ്ടെങ്കിൽ തന്നെ
ഉണ്ടെങ്കിൽ തന്നെ മുടികൊഴിച്ചിലാണ് ആ പിന്നെതല്ല എന്റെ മുഖത്ത് കൂടെക്കെ കുരു രുംപൊന്തിങ്ങനെ ആ തരാൻ ഇണ്ടെങ്കിൽ മുഖത്തു അയിന്റെ കാരോ എന്ത്‌ മരുന്നാ തേക്കാന്നറിയില്ല ആ യുർ വേദം കാട്ടി അയ്മെ തലി തേക്കാൻ ഒന്നും ത നീല മുഖത്ത് ധാരത്തിന് കുരു പോകാൻ തന്നു
ഞാന് ഞാന് പണ്ട് ഇതുപോലെ ഇപ്പഴും താരന്ണ്ട് പക്ഷെ ഞാന് തേച്ചിട്ട് യൂസ് ചെയ്യ മറ്റേ
റിസൾട്ട് കിട്ടിയ സംഭവം എന്താച്ചാല് ആഹ് ആഹ് അത് വെള്ളത്തിലിട്ട് വെക്ക തലേ ദിവസം ആ കുതിർത്തീട്ട് ആ അത് മിക്സീലടിച്ചിട്ട് അ ആഹ്
ഉം ആ അത് ചെമ്പരത്തിയുടെ എലല്ലേ അതും കൂടിം അടിക്ക്യ മിക്സീലടിച്ചിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്യ മിക്സ് ചെയ്തിട്ട് തലയില് തേച്ചു പിടിപ്പിച്ചു
പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ വെക്ക തലേന്നത്തെ കഞ്ഞി വെള്ളം കൊണ്ട് വേണെങ്കി കഴുകാ അല്ലന്നുണ്ടെങ്കിൽ സാധാ വെള്ളം കൊണ്ട് കഴുക ഇന്നട്ട് താരൻ കൊർഞ്ഞോ?
താരനും ഒഴിഞ്ഞുപോവും മുടി കൊഴിച്ച
ടികൊഴിച്ചിലും നിന്നു അതുപോലെ മുടിക്ക് ഉള്ളും വരാൻ തുടങ്ങി ആഹ് ആഹ്
പക്ഷെ അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞ് കല്യാണൊക്കെ കഴിഞ്ഞപ്പം
അ പിന്നെ ഞമ്മുക്ക് ശ്രദ്ധിക്കാൻ ടൈമില്ലല്ലോ അതെ ശ്രദ്ധിക്കാനും ടൈമില്ല ചെയ്യാനും സമയം ഇല്ലാതോന്നും ആം ആം ടാ ഇങ്ങൾ ട ത് എന്താ ഡയ്ലി ചെയ്തീനോത്?
ഞാനില്ല ആഴ്ചയില്
അയ് ച്ചീലൊരട്ടം ആഴ്ച്ചീല് രണ്ട്‌ തവണ രണ്ട് തവണ
ഊം
കടന്നാല് ഇതിപ്പം നല്ല താരനാണ് ഇതിപ്പം മക്കളതീലൊക്കണ്ണി
നല്ല റിസൾട്ടാ കുട്ടികൾക്കും ചെയ്ത് കൊടുക്കാം പക്ഷെ ഉലുവ ഉലുവ
ഉല്വ തണുപ്പല്ലെ ചെലപ്പം കുട്ട്യാൾക്ക് ഉലുവിം ചെമ്പരത്തിയെലിം തണു ഒപ്പാണ് ഇപ്പഞ്ഞി കഫക്കെട്ട് ഇണ്ടാവാവോ മഴയും മഴയൊക്കെ ആകുമ്പം കഫക്കെട്ട് ഇണ്ടാവോ മോളെ ഞാൻ കാണിച്ചീനു ഇവടെ ആയുർവേദ്ത്തിലെ അപ്പൊ അവിടെ കാണിച്ച പോക്ക് ആവണക്കെണ്ണല്ലേ? ആവണക്കട ഒന്നും ചേർ താത ആവളക്കെണ്ണ വാങ്ങാൻ പർഞ്ഞു ഐക്ക് പിന്നെ അവിടുന്ന് കൊർ എന്തോ രേണ്ണ ത്ത ന്നു. അതും ഇതും
ഉം
പോകതിം പകുതി മിക്സെയ്ത്കാണ്ട് ന്നട്ട് കൊർവ്ന്ന് പറയാൻ മാറ്ന്നില്ല പ
അതെ
അഹ്
ഉം ഇവക്ക് ആർ മുടികൾങ്ങനെ താരന്റെ പ്രശ്നന്നും ഇപ്പ കാണാനില്ല. ആഹ് ആഹ് മുടിയൊക്കെണ്ട്
എന്റെ മോക്ക് വല്ലാതെ മുടിയൊന്നില്ല മുടിണ്ടോയ്ചാ ള്ളത് നീളണ്ട് പക്ഷെ ഉ ല്ലാ ഉള്ളൂല്ല പിന്നെ ചെമ് മ്പൻ കളറ് മുടി
ആഹ് ഇബക്കിനി പ്പോ പിറന്നാളാണ് അടുത്ത മാസം നാള് വരുന്നത് ബർത്ത്ഡേ വരുന്നത് പത്താം തീയതി ആഗസ്റ്റ് അപ്പൊ ഇനി അത് അത് കഴിഞ്ഞിട്ട് വേണം അത് കഴിഞ്ഞിട്ട് വേണം മുടി മൊട്ടയടിക്കാൻ ഒരു തവണ മൊട്ട ട്ടടച്ച് ഒരു വയസ് സ് ഒരു വയസ് കഴിഞ്ഞപ്പോ മുടി മൊട്ടയടിച്ച് നമ്മൾ മുടി കുട്ടികൾക്ക് മൊട്ടയടി ടിക്കുമ്പയാത്രാ നമ്മുടെ കുട്ടികളുടെ മുടിക്ക് ഉള്ള് വരുള്ളൂ
ആ അതുകൊണ്ട് അതുങ്ങളെ എന്തെങ്കിലും ആ ചാരം ഉണ്ടോ അങ്ങനെ
ഏയ് അങ്ങനെയൊന്നുല്ല അതല്ലാത്ത വഴിപാടന്നെ കൊറെ ഇട്ടാർന്നു ഞാൻ ആ
ഏ ഹ് രണ്ട് തവണ അബോഷൻ ആയി അത് കഴിഞ്ഞിട്ട അവളായത് അപ്പൊ ഞാന് വഴിപാട്ട്ടാർന്നു കൊറെ അമ്പലത്തിലേക്ക് ചോറ് കൊടുക്ക അങ്ങനെ അ
പിന്നെ അതും കൂടി ആയാ ഇനി പറയും വേണ്ട വീട്ടുകാര് ഇന്നെ കൊല്ലും
എന്താ ഇവര് എന്താ ഇവൾക്ക് അങ്ങനെയാണ് മുടി ഇണ്ടല്ലോ അത് ചുരുണ്ട് കൊണ്ടേ ഒരു കെട്ടൂടികോണ്ടാണ് ചമ്പം കളറും ചുരുണ്ട കൊണ്ട് കെട്ടിട ഈ ഇവിടെ കളയണേനെ കുറിച്ച് ചിന്തിച്ചാൽ ഈ ഉടുപ്പിന്ത ഇതൊക്കെ ഇടുമ്പോ പിന്നെ ഈ മൊട്ടച്ചിയേൾ ആയ എന്തിന - ഇതാ നല്ലേ
ഇവക്ക് ഒരു തവണയും കൂടി മുടി മുട്ടയടിക്കണംന്ന് വിചാരിക്കണിണ്ട് ഇങ്ങളൊക്കെ നാല്പതിനോ ഒക്കെ മുടി മൊട്ടയടിക്കില്ലേ
അടിക്കും ചേലോല് പയ്നാലിന് അത് കയിഞ്ഞ നാൽപ്പതിന് ജും അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് മുടി ഉണ്ടാവണനേനുസരിച്ച് ഇങ്ങനെ കൊറച്ച് വലുതാവണേന് മുന്നെ ഇങ്ങനെ കളയും ആ ആ അല്ലേ അങ്ങനെയല്ലേ ഇവക്ക് അതിൻ ഇന്റെ വല്ല്യ മോന്റെല്ലേ മാസം മാസം മൊട്ട അടിച്ച് കൊണ്ടിനു ആ ഓന് ഓന് അത്യാവശ്യം അത്യാവശ്യം ഉള്ളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പ ഓന് വലുതായപ്പോ വെട്ടി വെട്ടിയാണ് പിന്നെയും കുറച്ച് കൊറച്ചൊക്കെ കമ്മിയായത് അല്ലെങ്കിൽ തല നറച്ച് മുടി ആയിർന്ന് ഓന്റെപ്പ ക്ക് അന്നും മൊട്ടടിച്ചണം ഇന്നാലെ മുടി ഉണ്ടാവുള്ളു പിന്നെത്തെ പെൺകുട്ടിയല്ലേ പെൺുട്ടികളത് കളഞ്ഞ ആൺകുട്ടികളത് കളയും പോലല്ലല്ലോ പക്ഷെ മറ്റോന് ഓന് ബോറുല്ലേനു മൊട്ടായ കൊണ്ട് പിന്നെ ഓൻ എടക്ക് മൊട്ടാവണോണ്ട് അങ്ങനെ അങ്ങനെ ഒരു ബോർ തോന്നിയില്ലേനു അവൻ അത്യാവശ്യം തടീം നറോം തക്കള്ള നല്ല ചുറുക്കുള്ള ഒരു കുട്ടി ആയോണ്ട് ആ മൊട്ട അടച്ചുകൊണ്ട് അത്രക്കൊന്നും തോന്നുലാരുന്നു ഇത് മ റ്റേത് എന്റെ ചെറ്ത് മ
ഇ മൊട്ടടിക്കുന്ന മൊട്ടടിക്കുന്നന്നെ
അതൊക്കെ ഓക്കേ പക്ഷെ ഒരു ഉടുപ്പിട്ട് കണ്ട മുട്ടത്തല കണ്ട ന്തേക്ക
അതല്ല എിക്കും ഭയങ്കര സങ്കടമായിരുന്നു ഒരു ഒരു വയസ് പിറന്നാൾ കഴിഞ്ഞപ്പോഴേ ഇവക്ക് പനി വന്നു ഇവക്ക് പനി വന്നിട്ട് പിന്നെ ഭയങ്കര പനി അപ്പൊ പിന്നെ കപക്കെട്ടൊക്കെ ആയപ്പോഴേ മുടി മൊട്ടയടിച്ചു ഇവിടെ വന്നിട്ട്
അ അ അതിന് ശേ അതിന് ശേഷം ഭയങ്കര സങ്കടം കല്യാണൊക്കെണ്ടായിരുന്നു കുടുംബത്തില് അ അ കല്യാണത്തിന് പോയപ്പോഴൊന്നും കുട്ടിക്ക് മുടിയൊന്നുല്ലാഞ്ഞിട്ടെ ആ ആ ഇത് ഞാന് ആ ഞാന് ഇവക്കെ ഒരിക്കെ മുടി വെട്ടിച്ചു ബാർബർ ഷോപ്പില് സേടെ മാ ഒന്ന് ജസ്റ്റ്‌ ഒപ്പാക്കാൻ പറ പക്ഷെഓല് വെട്ടിയത് അപ്പാസി പോലെ കൊറച്ച് കേറി പോയി അപ്പ ബാ ക്കിൽ നല്ല മൊ പോലെ ആയിരുന്നു അന്ന് തന്നെ എന്തോ ഒരു ബോറയിരുന്നു റ പേ പക്ഷെ അന്ന്ഞാൻ ക്ക്‌ ഒരു കൂടീര്കൽങ്‌ ക്കും വാണ്ടിങ്ങാണ്ട് കളഞ്ഞതരുന്നു അന്ന് പോവാൻ വേണ്ടി ആ കുടിട്ക്കൽന്ന്നിട്ട് ഞാന് ഒരുർ ഇപ്പം കെട്ടൊട്ക്കാന വിചാരിച്ചിനെ വേഗം ഒരു ട്രൗസറും കുപ്പായ ടുത്തു അല്ലാതെ ആ മൊട്ടത്തലി ക്കൊന്നും മേച്ചാവൂല ആഹാ എനിക്ക് അന്ന് മടുത്തുക്ക്ണ് ഇനി ഇവളത് വെട്ടണെങ്കി ഞാന് സൈഡൊക്കെന്ന് ഒപ്പാക്കുള്ളൂ അല്ലാതെ കത്രിക വെച്ച് സൈഡ ഒപ്പാക്കൂലേ മെഷീന് അങ്ങനെ ഒപ്പാക്കാന വിചാരിച്ചിക്ക്ണെ അല്ലാതെ
ഉം ന്റെ ഏട്ടന്റെ കുട്ടിക്ക് ഇതുപോലെ അഞ്ചാറ് വട്ടം മുടി മൊട്ടയടിച്ചിട്ട് ഇപ്പ നല്ല മുടി ഉള്ളള്ള മുടി നല്ല കട്ടിയുള്ള ആഹ നല്ല കട്ടിയുള്ള മുടിയാണ്
ഹുദേണോ ആഹ് ആഹ് ആഹ് കൊറേ പ്രാവശ്യായി പറഞ്ഞ പോലെ ആ ആ കളഞ്ഞീണ്ടാവൂലേ കൊറേ പ്രാവശ്യം ഹലോ ഹലോ ആ ഇത് ഈ ഇങ്ങനെ രണ്ട് കൊമ്പും വച്ച് കൊടുക്കലാണ് ആ ആ ഇങ്ങള് മോഡലാക്കല്ണ്ട മുടിമേ ഏ ഇല്ല കുറച്ചുട് ആവട്ടെ ആ ആ ഞക്ക് പിന്നെള്ള ടൈം അതെ ഞാന് അപ്പൊ ഭയങ്കര ഒരു ഇതാണ് നമുക്ക് ആദ്യ ആയിട്ട് കുട്ടിയെ പെൺകുട്ടിയൊക്കാകുമ്പോ ഓരോ മോടലാണല്ലോ അങ്ങട്ടെട്ടിട്ട് ഇങ്ങട്ട് ട്ടെട്ടിട്ടൊക്കെ
ചെയ്യാം ചെയ്യണോള മാമമാരൊക്കെ പറയ ണ്ട് കൊറച്ചും കൂടി വലുതാവട്ടെ എന്നിട്ട് ചെയ്യാണെന്ന് ഏ എന്നട്ട് പിന്നെ എന്താ ഉറങ്ങാത്തെ
ഞാനാണ് കടന്ന്
അല്ല കുട്ടി എന്താ ഉറങ്ങാത്തെ ചോദിക്കാ
അപ്പൊ കൊറച്ച് നേരം ടൈമ് എടുക്കും നല്ല ഒറക്കൊ ഒറങ്ങിണ്ട് ന്നാല ഒറങ്ങീണ് ഉച്ചക്ക് ആ ആ ആ ഏഹ് ഇവലെ ഇപ്പോ വിളിച്ച വിട്ടില്ലപ്പോവിളിച്ചൊക്കെ വേണം ഉം ഉം അതുവരെ അവൾ ഇരുകുവോ ഇത് പന്ത്രണ്ട് മണിവരേക്ക ഇരിക്കും ഞങ്ങളും ഉണ്ടാക കടക്ക പറണ്ടാങ്ങന കിടക്കുന്ന നല്ലോർങ്ങട്ട
അതേല്ലെ
ആ എന്നാ ശരിയാ പിന്നീട് വിളിക്കണ്ടിട്ടോ
ആ ശരി എന്നാ
ആ എന്ന കട്ടാക്കി ക്കാളി